ട്ടാ ഹലോ ഹലോ നോക്കട്ടെ ഹലോ ഹലോ? ഹലോ
ആ കേക്കല്ലേ?
എന്തടി മുണ്ടാത്തേ ഹലോ?
കേക്കാല്ലേ?
ഇപ്പ കേക്കാണ്ട് ഞാന് കുറേ നേരായി ഹലോ ഹലോ പറയണ്
കുറെ നേരായി പറയുന്ന്
ആഹ് എന്നിട്ട് ഭക്ഷണം കഴിച്ചോ? എന്ത് പണീന ഇപ്പ ഞാൻ ചേലക്കര പോയി വന്നോള്ളു
ആഹ്
ഉം ഞാൻ ഗ്യാസ് എടുക്കാൻ പോയിണ്ടായിരുന്നു. ഗ്യാസ്ടുക്കാനായി ഗ്യാസ് കഴിഞ്ഞേക്കാണ്, ഉം മഴയില്ലാ ഇങ്ങക്ക്?
ഉം ഇന്ന് പെരും ന്ന് ഇന്ന് ഫുള്ള് മഴയന്നെ
ഇന്ന് ഫൂള് മഴേനെ അത് ഭ്രാന്ത് വരുന്നുണ്ട് ഒരു പണി ഒതുങ്ങിട്ടും ഇല്ല.
ആഹ് ആഹ്
ഉം പണികൾ ഒക്കെ ഒതുങ്ങിയ.
ആ പത്തര ഒരുങ്ങി
ഉം എന്താ കറി?
കറി കുമ്പളങ്ങി ഉണ്ട് ചാക്കകുരു കറി ഉണ്ട്.
ഏഹ്
കുമ്പളം കറിയുണ്ട് ചക്കകുരു
ല്ലേ ആഹ് കുട്ട്യോള് സ്കൂളിൽ പോയോ
എങ്ങനെ സ്കൂളിന്ന് ഇല്ലെടി
ആഹ് ഇന്നപ്പം വെള്ളിയാഴ്ച സ്കൂളില്ലല്ലോല്ലേ
ആ വെള്ളിഴ്ച ഇവിടെ
ഹലോ അതെ ആഹ് അവിടക്ക് പോവാനുയി മഴയാണ് ഭ്രാന്ത് വെരന്ന്ണ്ട് ഇന്ന് കുട്ട്യോള് ഉം നടന്നു പോണ്ടേ ഹലോ ന്താ കേൾക്കാത്തത് ഹലോ ഹലോ ഹലോ ഹലോ